ആഹ്
കേക്ക്ണില്ലേ
ആഹ് കേക്ക് ണ്ട് പർ ഞ്ഞ മഴക്കെ നിന്നണ് പ്പോ
ആഹ് സൗണ്ടോക്ക കോർഞ്ണ്
ആഹ് ആഹ് ഉം കല്യാണംക്ക് ല്ലേ മഴ ഇല്ലാ ന്നാല് എമ്മക്ക് തല്ലതാ ഈ പുതിയ ഡ്രസ്സൊക്ക ടുമ്പളേ കുട്ട്യാ ൾ തൊക്കെ വേഗത്തി തില് കേട്ടരുവല്ലോ എവ് ടെ വീട്ടിലാണത് ഓഡിറ്റോറിയത്തിലോ കല്യാണം
ഓഡിറ്റോറിയത്തിലാണ് കല്യാണം പിന്നെ ആഹ് നാത്തൂന് ഒരു ഹസ്ബന്റ്ന്റെ പെങ്ങളും ബ്ര ക്കൊ വാണ് ഒരു പന്ത്രണ്ട് മണി ക്കാഉ മ്പ പ്പ നേര് ത്ത പോണം ഹും അങ്ങട്ട് പോണം
ഹ് ഹ് അടുത്തന്നെ
ഓ രോസം ഓരോന്ന് ആഹ് അല്ല കൊർ ച്ചന്ന് പോണം നന്നായിടത്തന്നല്ല ഒരു മ മാഹ് ജി രാമ് റ്റ്ർ
പോആ ണ്ട് ലേ ഓലറ്റ് ക്കാ പോണ്
ഇല്ല ഞങ്ങളെല്ലാരും കൂടി പോഉം
അല്ല ഉംറക്ക് ഓലെറ്റൊക്ക പോണ് വേറാരേം
ഉംറക്കോ അല്ല താ ആ ളേക്കിണ്ട് താത്താന്റെ ഹസ്ബന്റുണ്ട് പിന്നെ എന്റെ കുഞ്ഞാമാ ന്റെ മോളാണ് അവ്ടു ഓല അമീറ്
തന്നെ അങ്ങനെ അറീണോലക്ക ണ്ടായ കാര്യാ ലെ
ആഹ് ഓഹ് ഓള് ഓള കൂടെയാണ് പോണത്
അയ്ന മ്മക്കെല്ലാം പർഞ്ഞ് രാനൊക്കെ
ആഹ് ഓള് ന്ന് കൊറെേ ബേച്ചോണ്ടേ യി ഞങ്ങള കുടുംബത്തിലൊക്ക ഓള കൂട ത്തന്നെ പോവല്
തന്നെ ഇൻക്ക് വയ്ങ്കര ആഗ്രഹം പോവാനൊക്കെ
ന്നല്ല അല്ലാഹു തൗഫീഖ് നൽകട്ട
ആഹ്
ഹസ്ബൻഡ് നന്താ ജോലി
അത് വാപ്പിന്റെ പിന്നെത് വ ഇട്ക്കലും കോൺട്രാക്ടും കാര്യങ്ങളൊക്ക ആയിട്ട് ഉം ഉം കാര്യായിട്ട് പണിട്ക്കും ചെറി ചെറിയ വർക്കൊക്കെ കിട്ടാണെ അങ്ങനെ എടുക്കും
ഉം ഉം
പണിക്കെണ്ട് മഴയാവുമ്പോ മടി ആയിക്കാരം നമ്മള് രാവിലെ എറങ്ങുമ്പോ മഴ ഇണ്ടായാലെ ഉം പിന്നെ മഴ പെയ്താലും കൊയപ്പണ്ടാവൂലാ എന്നാ പറി വെയിലാവുമ്പോ വെയിലും കൊള്ളണം അങ്ങൻത്തെ പണിയല്ലേ
ആഹ് അതന്നെ
ഉം ഇങ്ങളെ മാപ്പളക്ക് എന്താ പണി എങ്ങനെ?
ട്യൂഷൻ പോകുന്നുഉണ്ടോ മക്കളൊക്കെ
ഇല്ലടാ ഞാന് പിന്നെ ഹോം ട്യൂഷന് ഞാൻ ചേർത്തീന് ആ ഒന്നും ഇവൽക്ക് വെല്യ പ്രോഗ്രസ്സ് ന്നും തോന്നുന്നില്ല പിന്നെ ഞാനത് നിർത്തി
ഇണ്ടിട്ടാ സാധാരണ ചെയ്യല്ണ്ട് മോള് മറ്റെ ഇണ്ട്ല്ലേ പിന്നെ ഓൽക്ക് പഠിപ്പിനൊന്നും അത്ര വെല്യ പിന്നോക്കൊന്നും അല്ല ഓല് ഇവിടെന്നെന്നെ ഉഷാറായിട്ട് പോണ് ണ്ട് ഓല് പിന്നെ ഞാൻ വല്ലാതെ ഞാനാ വെക്കേഷൻ്റെ നോക്കീനി പിന്നെ മോൾക് ആണ് പറഞ്ഞാണ്ട് ഓള് വെക്ക്
ഉം കോഴ്‌സിന് ചേർന്നോ?
പിന്നെ ഇണ്ടാവല്ലോ മം
ആഹ് നൂല് കൊണ്ട് ഇണ്ടാക്കണേ ഞാനു ആദ്യാ
ആഹ് ക്രോശെറ്റ് ആഹ് അയില് ചേർത്തിയോ?
അയില് ചേർത്തി ഓള് രണ്ടു മാസം പോയി ഓള് നല്ലവണ്ണം ഒരുപാട് സംഭവങ്ങളൊക്ക് തൊപ്പ് പ്പി ഉടുപ്പ് ഷൂവ് ബേഗൊക്കെ ഇണ്ടാക്കിട്ടോ ഇനിപ്പോ ഓൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം പറയ്ണ്ട് ഇപ്പൊ അത് കണ്ട് കാണ്ട് ഇപ്പോ എല്ലാർക്കും ഇപ്പ അതന്നെ പണി അയിന് നൂലാങ്ങി പൈസ കളയണ പണിയെന്നെ ഇപ്പൊ
ഉം ഉം അയിന്റെ ഒരു കോഴ്സിന്റെടുത്തുണ്ട് വേണാ ആർക്കെ വേണെങ്കി ഒന്ന് പറയ് ആഹ് ഞാന് വിട്ടരണ്ട്
ഇങ്ങള് എയിന്റെ കീയിലാ കോയ്സ് പ്രൊവൈഡ് ചെയ്യണ്
മാസിന്റെ
മാസ് ആഹ് മാസിലെന്നെയാണ് ഓളും ചേർന്നീനിയത്
ആണോ?
ആഹ് ഓള് ടീച്ചറ് ഒര് അഫ്സീന മിസ്സേനി ഉം നല്ല നല്ല ടീച്ചറേനീട്ടോ
ഏതായാലും ഇനി ആർക്കേലും വേണെങ്കി പറയേണ്ടി ഇന്നോട് പറയേണ്ടി ഞാനതിൻ്റെ
ഉം പിന്നെ ഒര് അമിക്കുറിമിയൊക്കെ ഇണ്ട് ല്ലേ
ആഹ് അമി ക്കുറുമി എല്ലതും
ഈ അമിക്കുറുമി മറ്റതും തമ്മിലെന്താ മാറ്റള്ളേ
അത് അ ഇനിക്ക് അയിനെ പറ്റി നല്ല ഐഡിയല്ല എന്താണ് ഈ ക്ക് ഉം പക്ഷെ അമ്മിക്കുരുമി ആവുമ്പോ ഫുൾ ഡ്രെസ്സുകള് നല്ലോം അതിലാണല്ലോ നല്ല ഡ്രെസ്സ് കാര്യങ്ങള് അതാണ് തോണണ് കൂടുതല് പഠിപ്പിക്കാന്ന് തോന്നണ് അയിനാട്ടിം
തെന്നെ ഓള് പറയണ്ട് ഇനിച്ചിനി അമിക്കുറമി ചെയ്യണം ഉമ്മച്ചിയേന്ന് പറയണ്ട്
ആഹ് എന്നാ അയില് ഞാന് കാര്യങ്ങള് ഞാന് ഡീറ്റെയിൽ ആയി പറഞ്ഞെരാ ചോയിച്ചിട്ട് ഇന്റെ ലിഡറിനോട്
ഉം നോക്കട്ടെ ഇപ്പൊ പിന്നെ ഇനി ഓള് ഇപ്പോ ഓരോന്ന് സ്കൂളിൽത്തെ ഓരോന്നിന് ചേർന്ന്ണ് ഇനി ഇപ്പോ അതിന്റെ എടേല് ഓൾക്ക് കയ്യോ ആവോ ഇണ്ടെങ്കി ഞാൻ ഇങ്ങളോടെന്നെ പറയ്ണ്ട് ഒക് ചേർന്നേന് മാത്രം നോക്കി നല്ല ഐമക്ക് നല്ല താല്പര്യംണ്ട്
ആഹ അങ്ങനെ പിന്നെ മറ്റേ ഫ്ലവർ ഫ്ലവർ ബൊക്ക ഉണ്ട് ഫ്ലവർ ബൊക്കന്റെ ഒക്കെ നല്ലതാണ്
ആഹ് ഞാൻ വിചാരിച്ചു യോ ഇൻക് അങ്ങനത്തെക്കെ എടുക്കാൻ ഭയങ്കര മടിയക്കെ പക്ഷെ ഓൾക്ക് അങ്ങനത്തെ മടിയന്നല്ല ഓള് ആഹ വിചാരിച്ച ത് കഴിഞ്ഞിട്ട് ഓള് എണീക്കുള്ളു
ഉ ഓളിപ്പം കഴിഞ്ഞ പെരുന്നാക് ഒരു കോട്ട് ഒക്ക്‌ ഡിസൈൻ ചെയ്ത് ആഹ് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരി കെയിൻറ് വർക്ക് ഇങ്ങെഓ ടച്ചച്ച് വിടാതെ ഇങ്ങനെ
ആഹ ഞാാന് അയിന്റെ എന്ത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുരാട്ടോ ചോയിച്ചിട്ട് മാനേജോടൊക്കെ ചോദിച്ചി ഞാന ലീഡറാണ് ലീഡർായിട്ട് വർക്ക് ചെയ്യണത് പക്ഷെ ഈ കോഴ്സ് ഞാൻ എടുക്കാത്തത് കൊണ്ട് നമ്മക്ക് ഓരോ കോഴ്സിനോ ഞാന് ഇങ്ങനെ ട്യൂഷനുകളെ എടു
ട്യൂഷൻ എടുക്കല്ണ്ടോങ്ങള്
ആഹ
ഏ ശെരി ഇന്നോട് ഓരോരുത്തരങ്ങനെ ചോദിക്കലുണ്ട് എടുത്തു എടുത്തു കൂടെ ആ അപ്പം തന്നെ ഒന്നാമതനിക്കിപ്പോ ചെറിയ കുട്ടിയാണ് ആപ്പൊ അങ്ങനെ മടിച്ചെക്കണത് പിന്നെ അതിന് വല്യ താല്പര്യ ഇല്ല ഞാൻ ങ്ങനെ എടുക്കണത് താല്പര്യമല്ല അപ്പൊ നമുക്ക് ഓല് ഇങ്ങനെ വീട്ട
അന് ഓർത്തല്ലേ വേറെ കൂട്ടികൊക്കെ എടുക്ക
ആഹ അത് മനസ്സിലായി ഉ ഉ അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മള് ട്യൂഷൻ എടുത് കൊടു കക്കത് അതിന് താല്പര്യം ഇില്ല
ആഹ് പുതിയപ്പക്കളെയേ
ആഹ് പിന്നെ ഒരു നാട്ടില ഇണ്ടാണും ആ ഒരു മണി ഒന്നര രണ്ട മണി സഭവത്തിനന് വരും ചെയ്യും അപ്പൊ പിന്നെ ഒരുക്ക് താല്പര്യമല്ലാതെ നമ്മള്മക്ക് നിക്കക്കണ്ടല്ലോ കൊറെേ ആൾക്കാര് ചോദിക്കല ണ്ട്ടുത്തടുത്തൂടെ കൊറെേ പ അങ്ങനെ നല്ല പൈസ ഉണ്ടാക്ക തി എല്ലാരും
ആഹ
ഉം ഇവിടെക്കെ എന്റെ ചെറുത അറിനേക്കോ ഓന്റെ ചങ്ങ എന്റെറെമ്മയൊക്കെ എടുത്ത് കൊടുക്കരുണ്ട്ന്നെച്ച്യന്നൊക്കെ
ന്നിട്ട് ഇങ്ങൾ ഇങ്ങനെ പ്രൊമോട്ടർമാരായി നിൽക്കുമ്പോ നിങ്ങൾക്ക് ഓരോരുത്തർ കൊണ്ടുവന്നാലൊക്കെ എത്ര കിട്ടും
ഞങ്ങക് ഞങ്ങളെ ലീഡറത് ആകുമ്പോ നുറുപ്പിയ കിട്ടും പിന്നെ സ്റ്റാഫ് പവാണെങ്കി അപ്പ ലീഡറിന്റെ മുന്നേ സ്റ്റാഫെകാരം അപ്പൊ
ആഹ ഈ വെക്കേഷനിലൊക്കെ അത്യാവശ്യക്കെ കിട്ടീനല്ലേ ഉ ആഹ് ഞ്പ്പോ സ്കൂള് തുറന്നാ പിന്നെ അത്ര ആൾക്കാര ഒന്നും ഉണ്ടാവൂില്ല
ഞാൻ അധികം മദ്രസാ ട്യൂഷനിലാണ് കൊണ്ട്
ആഹ ആ അപ്പൊ കൊറെേ ആൾക്കാര അത് എടുക്കണ്ടല്ലേ ഉ ഉ
ഇപ്പൊ എന്തൊക്കെ ഉണ്ടല്ലോ ഇപ്പ പരക്ഷവാനായില്ല പതിനെട്ടു പരീക്ഷല്ലേ അയിന്റെ ഒരു ബാച് തുടങ്ങിയാണ് അതിനായിട്ട്
അയിനൊക്കെ ആള് നല്ലോണം കിട്ട്‌ണ്ട് ഉ
കൂടുതൽകുട്ട്യാൾ ചേരും മ്മ് അഞ്ഞൂറ് ഇപ്പല്ലേ ഉള്ളൂ നമ്മള് എന്തൊക്ക അഞ്ഞൂറ്പ്പ എന്തിനൊക്കെ നമ്മള് കൊടുക്കും
ആഹ പക്ഷെ എന്താറിയോ കുട്ടികൾ ഇരുന്നാലേ കുട്ടികള ഇരുന്നാൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ
നമ്മളിപ്പോ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാ നമ്മുക്കിപ്പ തിരി എല്ലാം തിരിപറഞ്ഞിട്ട് കാര്യമില്ല ഓലെ കുട്ടൂലേ ഏ യെ ഓലെ നേരത്തിന് കിട്ടൂല അതാള്ളത് മറ്റതാവും പൈസ നമ്മ തന്നെ പൈസൊക്കെയിരിക്കുന്ന ചെൽക്കായിരുന്നോറിം പിന്നെ ഓലും തന്നെ ഒരിക്കക്കും തന്നെറൊരു പേടിണ്ടാവല്ലോ പിന്നെ വേറെ ടീച്ചർമാര് പറയുമ്പോ ആ ഒരു ഇതുണ്ടാവും
ആഹ് അപ്പൊ പിന്നെ ആഹ് നമ്മളട്ത്തന്നെ കുട്ടിയള് ഇണ്ടാവല്ലോ
ആഹ് അതാണ്
രാത്രിയുണ്ടാവും
ഉം ഉം ഞാന്പ്പ ഈ നാലാള്ടെയാ പിന്നീ രണ്ടാമത്തോനേ പുട്ച്ചിരിത്തല് ഓനാണ് കൊറച്ച് വേക്ക്ക്ക്ള്ളത് മറ്റോല് കൊറെയൊക്കെ ഓല്ത്തന്നെ ഓര്നോക്കും
എത്രേല്ലാ
അങ്ങനെയൊക്കെ പോവ്ണ്ട്
രണ്ടാമത്തോന് എത്രേല്ലാ
ഓന് ആറാ ക്ലാസ്സില് ഓനാണെ എല്ല്യേത്തിനും മടി ഇല്ലേ ഏതിനും മടി പഠ്ച്ചാനും ബുദ്ധീയിം മണ്ടേം ഒന്നു ല്ലായിയേല്ല പക്ഷേ മടിയാണ് ചെക്കന്മാരല്ലേ
ഒര് ഞാന്പ്പം മറ്റേ ഇംഗ്ലീഷിന്റെ മറ്റേ അഡ്വാൻസ് ലെവല് കോഴ്സ്ന് ചേർത്തീനി ഈ വെക്കേഷന്ല് ഇന്നെ ത് അതൊര് ചെറിയൊരു ടീച്ചറ് ചെ ഏഹ് തീരെ പ്രായല്ലാത്ത ഒരു പെൺകുട്ടിയേനി ഓളെ നോളയാക്കല്ലാതെ പഠിച്ച്ന്ന സൊയ്ലെനല്ലേ കൊറെ ചെക്കന്മാര് വന്ന് നിന്ന്ട്ട് ഇല്ല്യ വെല്ല്യകുട്ടിയളും ഉണ്ടയില് ഇന്ന്ട്ടെല്ലാരും കൂടി ഇവളെ വെയ്താലെ കൂടലാ ഞാൻ ലാസ്റ്റയിന്ന് ഒയിച്ച് ഞാന് എത്തും എഴ്ത്ണില്ല എഴുതാ പറ്ഞ്ഞാലും അയിനൊക്ക ഇങ്ങനെ ഓളോട് തട്ടുത്തരം പറയല്ലാതെ
ഓനെ ഒഴിച്ചല്ലാ വാണ്ടീനത് ഇങ്ങക്ക് അ പറയാ ഇങ്ങളെ ചേർത്ത്യാളോട് പറയാ എന്താണ് ഞങ്ങ്ക്ക് ടീച്ചറെ മാറ്റിത്തരണന്ന് പറയാ
മാറ്റിതരാ ആഹ് അയിന് ഞാൻ പറ്ഞ്ഞപ്പം പ അയിന് ഞാൻ പറയാന് ഞാനന്ന് ഇവടെ ഡെലിവറി കഴിഞ്ഞ് കട്ക്കേനി അപ്പ ആഹ് ഫസ്റ്റ് ഞാന് ശ്രദ്ധിച്ചില്ലാട്ടോ ഓനോടെയ്താപറിയിണ്ട് അപ്പൊ ഏഴുതുണ്ടാവോക്കി അമ്മള് അത് ഇത് ഡെലിവറി കഴിഞ്ഞ് ക്കന്നാണെങ്കി ഒരു പനിം എന്തൊക്കോ ഏനി അപ്പ അയ്മക്ക് ശ്രദ്ധിച്ചില്ല ഞാന് അന്ന് നോമ്പുവല്ലേ അപ്പൊ ഓനോട് ഏഴ്താ പറിയിണ്ട് ഓന് നോട്ടുക്ക് ഇടുക്ക്ണ്ട് നോക്കല്ലാതെ പിന്നെ ഞാൻ കൊറച്ച് കഴിഞ്ഞാരെ ഏണിറ്റപ്ലാ അപ്പോതിന് ക്ലാസ്സ് കൊറ്ച്ചൊക്കെ തൊടങ്ങിയില്ലേ അപ്പൊ ഞാൻ പറ്ഞ്ഞപ്പോ ഇന്നോടർഞ്ഞ് ഇഞ്ഞ് ഇങ്ങള് ഇപ്പ കംപ്ലയിന്റ് പറയില്ലി അപ്പൊ പിന്നെ ആ പൈസ പിന്നെ ഞാന് ഓനെ ഒഴിവാക്കിയാണ് ഞാൻ പിന്നെ ഓളെ രണ്ടാം മാസത്തേ ക്രോഷ്യറ്റ്മെക്കാക്കിയാ പൈ സ അങ്ങനെ ചെയ്തു
ഞാൻ നോക്കട്ടെ ഇഞ്ഞ് ബേസിക്ക്‌മെക്കന്നെ ഓന്റേനിം കാട്ടി വയസ്സ്മന്ന് ബേസിക്ക്‌മേക്കെന്നെ പഠിപ്പി ക്കണം തോന്ന്ണ്ട് ഓനെ
അങ്ങനെയാണന്നാ ബേസിക്ക് ലെവൽ എടു
ആഹ് ഈ അഡ്വാ ആഹ് അഡ്വാൻസിലാവുമ്പളേ എന്താറിയോ അഡ്വാൻസ് വെര്ന്ന കൊറേ കുട്ടിയാള് പ്ലസ് ടുക്കാരോക്കേണ്
ആഹ് പ്ലസ് ടുക്കാരുയേക്കാരം പിന്നെ അത്യാവശ്യം അറിയ്ണ കു
ആഹ് അറിയ്ണ കുട്ടിയാളാണെ അപ്പൊ അയിന്റെ എടേല് ഇബന് ഓഹ് ടീച്ചർമാര് പറഞ്ഞിട്ട് കാര്യല്ല അതാള്ളെ അല്ലേ പിന്നെ കുട്ടിയാക്കന്നേ താല്പര്യം നല്ലോം വാണം
ഹിന്ദി എങ്ങനെണ്ട്
ഇന്ക്ക്ട്ടോ പൈസ കൊടുത്തെ മൊതലായീണ്
നല്ല കോഴ്‌സ്സാണ് അതെപോലെ പൊ കൊറേ കോഴ്സ്കള്ണ്ട് ഇഞ്ഞ്പ്പോ അതാണ്പ്പോ ആഹ് പെൺകുട്ടിയളാവുമ്പം പിന്നെ അടങ്ങിയിരുക്കെ
ള്ളര് ഇത് ഇണ്ടാവുമ്പന്നെ ഒര് ഇതല്ലേ
പിന്നേ നോക്കി ഹിന്ദി എങ്ങനെണ്ടോന്
ഹിന്ദി. ഇഹ് കൊഴപ്പല്ലാ ന്നെനെ ഒള്ളു
ഉം. ഏതായാലും നോക്കട്ടെ, ഞാൻ പറയാ, അങ്ങനെ ഇൻക്ക് ണ്ടെങ്കി ഞാൻങ്ങക്ക് വിളി ക്കണ്ട്ട്ടോ
വേറെഔട്ക്കും പറയല്ലി, ഇൻക്കെന്നെ വിളിക്ക്, ഇൻക്കൊരഡ്മിഷൻ കിട്ടി വെച്ചാല്
ആഹ് ഞാൻ പറ്യണ്ട്. നോക്കട്ടെ അയിന് ചങ്ങായിനിം മാണൊന്ന് പുട് ച്ചൻ കിട്ട. ചിലപ്പോ ഇരിക്കൂലേ അതൊക്കെയുള്ള പ്രശ്നം. പെൺകുട്ട്യാളായ ഞമ്മക്ക് ധൈര്യായിട്ട് ചേർത്തിടാ ഓലെഞമ്മക്കൊന്ന് രണ്ടു വർത്താനം പർഞ്ഞാ ഓല് ഇര്ന്നോളും
ആഹ്
ന്നാ ശരിട്ടോ കട്
ആഹ് ഓ ക്കെ
ഓക്കെ